ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കാം
എന്ത് ചെയ്യര്ന്ന്
ഏഹ് വെറുതെ ഇരിക്കുവാര്ന്ന്
മോളൊക്കെയോ
മോള് ഏഹ് ക്ലാസ് ഇപ്പൊ ഓൺലൈൻ ക്ലാസുണ്ട് ട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് ഇരിക്കാൻ ഇപ്പൊ തുടങ്ങും കുറച്ച് കഴിയുമ്പോ അപ്പൊ അതിന് വേണ്ടിട്ട് വെയിറ്റെയ്യുന്നു
ട്യൂഷനാ ആഹ് മോൻ മോൻ
മോൻ കുളിക്ക്ന്ന്
ആഹ് ആഹ് എന്ന് മോക്ക് ട്യൂഷനാണോ അതോ അല്ലാതെ സ്കൂളിലണോ
അല്ല അല്ല ട്യൂഷന
ആഹ് ആഹ് ഓഹ് ഓഹ് ഓഹ് അപ്പം ഇപ്പൊ തൊടങ്ങൂല്ലേ
ആഹ് കുറച്ച് കഴിഞ്ഞ് ഏഴു മണിയാവും ടൈമുണ്ട് ആഹ് അപ്പോ അതുവരെ സ്കൂള് മോൻ ട്യൂഷയില്ല മോക്കും ട്യൂഷയില്ലായിരുന്ന് ഈ വർഷം അപ്പൊ മോള് ഹൈസ്കൂളിലായില്ലയോ അപ്പൊ എട്ടില് എത്തിയതു കൊണ്ട് മാക്സും ഫിസിക്സ് കെമിസ്ട്രിയെക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാനൊരു പാടാ ഇതുവരെ കുഴപ്പല്ലായിരുന്നു അപ്പൊ ഇനിയിപ്പ നമ്മളെ ആഹ് ബേസ് ശരിയായില്ലെങ്കില് ആഹ് ആഹ്
ആഹ് അതാ ടെൻതിലോക്കെ ആഹ് ടെൻതിലോക്കെ ഓൺലൈൻ ക്ലാസ് ആക്കുന്ന ഇപ്പോയെ ക്ലാസ് കൊടുത്താലങ്ങ് പക്കോ നല്ല
ആഹ് അത് ആഹ് അതാ അപ്പൊ അങ്ങനെരു ഓൺലൈൻ ക്ലാസ് പക്ഷെ നല്ല ക്ലാസ് കേട്ടോ വൺ അവർ ക്ലാസ് ഉണ്ട് ഒരു ദിവസം ഒരു സബ്ജക്ട് ആഹ് ആറു ദിവസം സൺഡേ ഇല്ല
സൺണ്ടേയില്ല വാക്കി എല്ലാ ദിവസം ഉണ്ട്
ബാക്കി എല്ലാ ദിവസവും ഉണ്ട് അത് വൺ അവർ വീതംഉണ്ട്‌ ഓരോ ദിവസവും ഒരു സബ്ജക്ട് ഇന്നിപ്പോ ഒരു സബ്ജക്ട് നാളെ വേറോരു സബ്ജെക്ട്
ഉം ഉം മോള് മാത്ര കാണതൊള്ളൊ അതോ കൊറെ പേര് കാണുവോ
അല്ല ഇവര് ഗൂഗിൾ മീറ്റില്ല ഗൂഗിൾ മീറ്റ് ആവുമ്പഴ് ഏഹ് അവര് ഏഹ് ഒരു ഗ്രൂപ്പാ പക്ഷെ അഞ്ച് അഞ്ചു പേരെ ഉള്ളൂ ഇവരുടെ ഈ ഗ്രൂപ്പില്
ഗ്രൂപ്പിൽ ആഹ് അത് കാര്യായി അതാകുമ്പോഴത്തേക്കേ നമുക്ക് എന്ത്‌ ഡൗട്ട് ഉണ്ടെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റൂല്ലോ പിള്ളേരെ
ആഹ് നേരിട്ട് ചോദിക്കാം അവര് കറക്റ്റേ സംശയങ്ങള് ചോദിക്കാം അപ്പൊ അഞ്ചു പേരെ ഉള്ളോണ്ട് ടി ടീച്ചറിനും പഠിപ്പിക്കുന്ന ടീച്ചറിനും കറക്റ്റ് ശ്രദ്ധിക്കാൻ പറ്റും
ശ്രദ്ധിക്കാൻ പറ്റും അത് നല്ല കാര്യട്ടോ അല്ലാതെ കൊറെ നമ്മളല്ലാതെ ട്യൂഷനൊക്കെ വിട്ടാലും കുറെ പിള്ളേരാ ആകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല
ആഹ് ട്യൂഷൻ സെന്റർ ആവുമ്പോ ഒത്തിരി പിള്ളേരല്ലേ അതിന്റെ ഇടക്ക് ശ്രദ്ധിക്കത്തൂവില്ല ഇത് പിന്നെ വൈ രാവിലെ സമയം പോവും രാവിലെയാ ട്യൂഷനെങ്കിൽ നമ്മള് രാവിലെ നേരത്തെ ആ അയക്കണം അല്ല വൈകിട്ട് ആ ട്യൂഷനെങ്കിൽ ലേറ്റായിട്ടേ വീട്ടിൽ വരത്തുള്ളൂ
വീട്ടിൽ വരുത്തുള്ളൂ ആഹ് ഉം അതുപോലെ അങ്ങനെ എല്ലാ ക്ളാ അതുപോല നമ്മളെ എല്ലാ ക്ലാസിനും ഒരുമിച്ച് ട്യുഷ കൊടുക്കുന്നതിനേക്കാളും പാടുള്ള സബ്ജക്റ്റ്ന് കൊടു ത്താ നല്ല കാര്യംല്ലേ
ആഹാ ഇതിപ്പോ നമുക്ക് സൗകര്യവാ കാര്യം രാവിലെ എണ്ണീറ്റ് കൊറച്ചു നേരം പഠിച്ചിട്ട് പതുക്കെ സ്കൂൾ ടൈം ആവുമ്പോ പോയാൽ മതി വൈകിട്ട് നേരത്തെ ആഹ് സ്കൂള് വിടുമ്പോ നേരെ ഇങ് വീട്ടിൽ വരും വന്ന്
ആഹ്
റെഡി ആയി ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനെ ഈ ക്ലാസ് വരത്തൊള്ളൂ
ആഹ് അ പേടി ഓൺലൈൻ ആയിക്കൊണ്ട് നമുക്ക് രാത്രിയാലും സൗകര്യാണല്ലോ
ആ അത സ്വ സ്വസ്ഥയിട്ടിരുന്ന് പഠിക്കാം വേറെ പ്രശ്നമൊന്നൂല്ല കിട്ടുന്ന ക്ലാസ് നല്ലതാണെങ്കില് ഓൺലൈനാ നല്ലത് പക്ഷെ ഇങ്ങനെയുള്ളെ ഇതെനിക്ക് കൊള്ളാ ഇഷ്ടപ്പെട്ട് നല്ല ക്ലാസ്സാ ഫീസ് എല്ലാ സബ്ജക്ടിനൂടെ ചേർത്ത് ആ ഫീസും കൊറവാ എല്ലാ സബ്ജക്ട് ത്തും ചേർത്ത് ആയിരം രൂപ
ആ ആയിരം അത് നല്ലല്ലേ ഒരു വർഷം ഒരു മാസം
ഒരു മാസം
ഇത് ചെലയിടത്തൊക്കെ നമ്മള് മാത്‍സ് തന്നെ കൊടുക്കണം
ആഹ നല്ലരാ നല്ല ഫീസാ അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇതിപ്പോ എല്ലാ വിഷ് ഷയവും ല്ലേ അപ്പ നമുക്ക് വീട്ടിലും ആഹ് വീട്ട് തീരുന്നത് നമുക്ക് നോക്കുകയും ചെയ്യാം ഇവര് കറക്റ്റ് പഠിപ്പിക്കുന്നുണ്ടോ ആഹാ ആഹാ അറിയാൻ പറ്റും ഇവര് പഠിക്കുന്നുണ്ടോന്ന് അറിയാൻ പറ്റുന്ന നമ്മുടെ മുമ്പിലല്ലേ ഇരിക്കുന്നേ
ഇരിക്കുന്നത് മറ്റേ നമുക്കറിയത്തില്ല പിള്ളേര് ഒന്നും പറയുന്നില്ലേ നമുക്കറിയത് ത്തള്ളോ ഉം അങ്ങനെ മോൻ ആ
മോന് ട്യൂഷനൊന്നും ഇല്ല മോന് ഞാൻ തന്നെ പഠിപ്പിക്കുന്നേ മോന് ആറിലായതല്ലേ ഉള്ളൂ ആ മോന് ആറാം ക്ലാസ്സിലാ ആ രണ്ടുപേരും ഒരു സ്കൂളിലാ സ്റ്റേറ്റ് സിലബസിലാ കേരള സിലബസിലേ ആ
ഉം അടു ത്താണോ സ്കൂൾ അതോ ബസി
ആഹ് ഇല്ല അടുത്താ തൊ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വണ്ടിയിലങ്ങ് കൊണ്ട് വിടും ആഹ്
ആ സ്കൂട്ടി കൊണ്ടു വിടും ഇല്ലേ
ആഹ് സ്കൂട്ടിയിലങ്ങ് കൊണ്ടു വിടും ആഹ് പ്പൊ ബാഗ് ഒക്കെ ഉള്ളെതല്ലെ അത് ഇനി വിളിക്കാനും ഞാൻ പോയി വിളിച്ചിട്ട് വരും
ആഹ ശെരി വെയിറ്റ് അല്ലേ ഇപ്പൊ കൊറേ ടെക്സ്റ്റും ബുക്കും അല്ലാ ഇല്ലേ
അതും കൊണ്ട് നട് ആഹ അതുകൊണ്ടും നടക്കണ്ടാന്ന് വിചാരിച്ചിട്ട്
ആഹാ കൊണ്ട് വിടും വിളിക്കും ചെയ്യും ല്ലേ
ഉം
ഉം ഉം ആര് ങ്ങള് മൂന്ന് പേരെ ഉള്ളൂ വീട്ടി ഹസ്
അല്ല
ആഹാ ഭർ ഹസ്ബൻഡ് പുറത്താണേ
പൊറത്താണല്ലേ അല്ല ഇ ആഹ് ഹല കേക്ക്ന്ന് കേക്ക്ന്ന് കേക്ക്ന്ന്
ആഹ് പിന്നെ എൻ എനെ എൻ്റെ വീട്ടിലാണേ ഞാന്
ആഹാ അവിടെല്ലേ അല്ല ആഹ് വീട്ടില കാലസം ഞാ വിചാരിച്ച് ഹസ്ബന്റെ വീട്ടിലാന്ന്
അല്ല അല്ല എൻ്റെ വീട്ടില അമ്മ എന്റെ മമ്മിയുണ്ട് പിന്നെ മക്കളും ഉണ്ട് ഹസ്ബൻഡ് പുറത്തുവ ആഹ്
പുറത്തുവാണല്ലേ ആഹ് ആഹ് ആഹ് അങ്ങനെ ഉം പിന്നെ സി ഇല്ല ഇവിടെ ഞാനും ഉമ്മായും വാപ്പായേ ഉള്ളു
ആന്നോ ആഹ് ആഹ്
ആഹ് ഞങ്ങള് മൂന്നേരേ ഉള്ളു
ആഹ്
ഉം
ഇവിടെ എനിക്ക് സിബ്ലിംങ്സ് ഉണ്ട് ചേച്ചിണ്ട് ചേച്ചി മാരിടാ വേറെ വേറെ സ്ഥലത്താ ഉം പിന്നെ ബ്രദറുണ്ട് ആഹ് ബ്രദറും ഏഹ് പുറത്താണ് അപ്പൊ വീട്ടില് മമ്മി മാത്രേ ഉള്ളൊണ്ട് മമ്മി മാത്രേ ഉള്ളൊണ്ട് ഞാനിവിടെ നേരത്തെ ആഹ് ആഹ് മമ്മിക്ക് കൂട്ട് ഹസ്ബ ഏഹ് അവര് എല്ലാരും പുറത്താ
പുറത്താണല്ലേ ആഹ് ആഹ് ആഹ് ഉം അപ്പൊ പിന്നെ മമ്മിക്ക് കൂട്ടായിട്ട് വന്ന് നിക്കല്ലേ
ആഹ് ഞാൻ നേ വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്ന്
ആഹ്
ഇപ്പോഴ ഒരു വർഷം ആയതേ ഉള്ളൂ റിസൈൻ ചെയ്തിട്ട്
റിസൈൻ ചെയ്തിട്ടോ ഓ ഓ ഓ ഓ എന്ത് റിസൈൻ ചെയ്യ കാരണം എന്താ
ഓ ഞാന് ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഞാന് വർക്ക് ചെയ്യുന്നെ ഇച്ചിരി ദൂരെയ ഇവേ ഡെയിലി രണ്ട് മണിക്കൂർ ട്രാവല് ചെയ്യണം ആഹ് അപ്പോഴ് ആഹ് അങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആവുമ്പോ ഫോർ അവേഴ്സ് ആയില്ലേ നല്ലെ പാടാണ് യാത്ര പാടാ പിന്നെ വൈകിട്ട് വരുമ്പോഴത്തേനെ നമ്മള് ലേറ്റ് ആകും പിന്നെ മക്കളെ ഒന്നും ശ്രദ്ധി ക്കാൻ നല്ല ക്ഷീണമായിരിക്കും ഏഹ് അത്രയും യാത്ര കഴിഞ്ഞ് വരുമ്പോഴ തന്നെ ജോലിം കഴിഞ്ഞു അത്ര യാത്രയും കഴഞ്ഞ് വരുമ്പഴ്
ഓ പാടായിരുന്നല്ലേ ഉം അപ്പൊ ഇപ്പൊ റിസൈൻ ചെയ്തു ഉം അപ്പൊ അടു അടുത്തൊന്നും നോക്കാൻ പറ്റത്തില്ലായിരുന്നോ
ത് ഞാന് സൈക്കോളജിസ്റ്റ് ആയൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊഫഷനെ ഒരിച്ചിരി പ്രശ്നവാ അടുത്ത് ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരാൾ വരുവത്തില്ലല്ലോ അവർക്കൊരു മടിയാ യൊ എന്നെ പറ്റി അറിയുവല്ലോ ആഹ് ഞാനെങ്ങനെ ഇ ഇങ്ങനത്തെ കാര്യങ്ങള് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങള് പറയുന്നേ ആഹ് ഇത് ദൂരെ ആ ണേലെ നമുക്ക് അത് ഇതാവത്തുള്ളൂ ആഹ് അപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഒരിടത്ത് കേറിക്കഴിഞ്ഞാല് ആളുകള് ഒരു കൗൺസിലിങ്ങിന് വരിക എന്ന് പറയുമ്പോഴേ യ്യോ എന്നെ അറിയാവുന്ന ഇപ്പൊ എന്നെ ചെലപ്പോ എന്നെ അറിയാവുന്ന ആളായിരിക്കും ചിലപ്പോ കണ്ടി ട്ടുള്ളതായിരിക്കും എന്നാലും യോ അപ്പൊ അവർക്കൊരു ടെൻഷനാ ഓ ഞങ്ങളെ പറ്റി ചെന്ന് പറയണമല്ലോ ആഹ് ഡീറ്റെല് പറയണവല്ലോ അവരറിയുവല്ലോ അപ്പൊ ഈ ഒരു ആഹ് ബാക്കി ആഹ് അതാ ബാക്കിയുള്ള എല്ലാ ആഹ് അതാ അങ്ങനെ ഒരു വിധം ഉണ്ട് ബാക്കിയുള്ള എല്ലാ പ്രൊഫഷനും ആണെലും അടു ത്ത്കിട്ടിയാ നല്ലത് പക്ഷേ ആഹ് ഇത് പക്ഷെ ആഹ് ടുത്തുള്ളവർക്ക് വരാൻ മടിയ അറിവല്ലോ എന്നൊക്കെയാണ് ഇപ്പൊ ആഹ് ഇപ്പൊ ഈ വരുന്ന ആൾക്ക് ചിലപ്പോ എന്നെ അറിയായിരിക്കും അല്ലെ എന്റെ ഫാമിലിയിൽ ആരെങ്കിലും അറിയായിരിക്കും ആഹ് അങ്ങനെയൊക്കെ വരുമ്പോഴേ അവർക്കൊരു ബുദ്ധിമുട്ടാ
അങ്ങോട്ട് ഓപ്പണായിട്ട് സംസാരിക്ക
ആഹ് പറ്റത്തില്ലേ ഇത് നമ്മുടെ ഈ സിയൂസ് യോ നമ്മള് സംസാരിച്ചില്ലെങ്കില്
ആഹ് ഹലൊ എല്ലാ ഓപ്പണായിട്ട് തൊറന്ന് പറഞ്ഞാല് നമുക്കറിയ ദ് നമുക്കതിനുള്ള ഒരു ഇത് പറഞ്ഞ് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ
ആഹ് അതാ
അവർക്കൊരുത് കൊടുക്കാൻ പറ്റാ അങ്ങനെ അപ്പ മമ്മിക്ക് എന്തു പറ്റീ
മമ്മി ഉം ഏജ്ഡ് ആയന്റെയാ എടയ്ക്കൊരു ആഹ് അങ്ങനെയൊക്കെയ ഉള്ള കൊറച്ച് അസുഖങ്ങള് കാല് വേദന കാല് വയ്യാതെ പിന്നെ പ്രഷർ അങ്ങനെയൊക്കെ വന്നപ്പെഴ്
ആഹ് അന്നേരം ഇനിയിപ്പ നോക്കുന്നുണ്ടോ വേറെ എങ്ങോട്ട്
വേറെ ഇപ്പം വേറെ ഇപ്പം കാര്യം ഇതാണ് അടുത്ത നമുക്ക് പറ്റത്തില്ല കിട്ടുന്നതെല്ലാം നമുക്ക് ദൂരെയാ
ദൂരെ ആയിരിക്കും ഉം അത് ശരിയാ
യാത്ര പ്രശ്നം പിന്നെ മോള് എയ്ത്തിൽ എത്തിയിലോ
അപ്പൊ അവരെ വിദ്യ ഇത് നമ്മള് നോക്കണല്ലോ അവർക്ക് ഈ ടൈമിലല്ലേ നമ്മൾ ടിതി ഇത് വേണ്ടത്
ആഹ് അതാണ് ഞാൻ ബാക്കിയുള്ളവരെ കൗൺസിലിയ്യാൻ പോയി എന്റെ മോൾടെ കൂടെ ഇരുന്നില്ലെങ്കിലേ അവർക്ക് ആാവശ്യമുള്ളപ്പഴേ
ആഹ് നമ്മൾ ഫസ്റ്റ് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം
ആഹ് അവർക്ക് ആവശ്യുള്ളപ്പോ നമ്മള് കൂടെ കാണണ്ടേ ഈയൊരു ടൈമില്ന്ന് പറയണത് നമുക്ക് അറിയാം അപ്പൊ ഈ ടൈം നമ്മള് അവരോട് കൂടെ വേണ്ടായൊ
കൂടെ വേണം നമ്മളൊരു സപ്പോർട്ട് അവർക്ക് എപ്പോഴും വേണല്ലോ ആഹ് കൊടുക്കേണ്ട ടൈമിൽ കൊടു ത ഇല്ലെങ്കിൽ പിന്നെ കൊടുത്ത് ട്ടെ പറഞ്ഞിട്ട് കാര്യംല്ല
ആഹ് ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കീട്ട് അവർക്ക് ആഹ് ടൈം കൊടുത്തില്ലെങ്കില്
ആഹ് അതാണ് അതൊരു ഇപ്പോ പൊരു ഒരു വർഷായില്ലേ റിസേൻ ചെയ്തിട്ട്
ആഹ് ഒരു വർഷമായി ആഹ് അപ്പേഴ് അത് അവരുടെ കൂടെ ആയിരിക്കാന്ന് വിചാരിച്ചാ ചി ബാക്കി എല്ലാം ചെയ്ത് നല്ല സ്കൂളില് വിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യം ഇല്ലല്ലോ
കാര്യം ഇല്ല
അവരുടെ ആഹ് ടൈമില് നമ്മള് കൂടെ വേണ്ടേ അവർക്ക് ആവശ്യമുള്ളപ്പോ നമ്മൾ കൂടെ വേണം ഹാ പ്പൊ മോക്കൊരു കാര്യം കാര്യം പറയണമെങ്കിൽ ഞാൻ കൂടെ വേണ്ടായോ
വേണം അത് ശരിയാണ് കാരണം നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോത് ലേറ്റ് ആയാലും പിന്നെ അവരെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ലല്ലോ
ഒന്നാമത് അത്രയും ടൈം ജോലി പിന്നെ ഇത്രയും ട്രാവലിങ് ഇത്രയും ടൈമ് നമ്മള് നല്ല മടുത്തായിരിക്കും വെരുന്നത് രുമ്പോ മോള് ഇങ്ങാട്ട് വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടീട്ട് നമ്മള് ശ്രദ്ധിക്കേത്തേയില്ല കാര്യം നമ്മള ടയേർഡ് ആയിട്ട് വരുമ്പഴേ ആപ്പോ ആഹ് അറീ പ്പൊ അങ്ങനൊക്കെയുള്ള പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ച് കൊറച്ച്നാള് ഇങ്ങനെ പോട്ട് ആഹ് ആഹ് അല്ല ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ ഇതല്ലേ നമ്മള് നേരത്തെ ചെയ്ത് ഇതുവരെല്ലാം ഫോളോ അപ്പ് ഓൺലൈന് കോള് വിളിച്ചിട്ട് നമ്മള് ആഹ് ഫോൺ വിളിച്ചേ ഫോണിലൂടെ നമ്മള് ചെയ്യുന്നുണ്ട്, ആഹ് പ്രഫഷണൽല് ഒരു ഗ്യാപ്പ് വന്നില്ല, പിന്നെ നേരിട്ടുള്ളതിൽ ഒരു ഗ്യാപ്പ്
ഒള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആഹ് അതാണ് അത് കൊഴപ്പില്ല, അത് പിന്നെ നമുക്ക് കേറുമ്പഴത്തേക്കങ്ങ് മാറുവല്ലോ ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടെ ഉം അങ്ങനെ ആഹ് ആഹ് ആഹ് ആഹ് ശരി ശരി ആഹ്